ഹലോ
കേൾക്ക്ന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് പറയൂ
ആഹ് ഓ സുഖം മയണ്ടോ അവ്ടെ?
ഉം മഴ ചെറുതായിട്ട് ഇന്നാ വല്യ രീതിക്കൊന്നും കാണാല്ല്യ ഇപ്പ പോയി കൊറച്ച് മുന്നേ വരെ ഇണ്ടായിരുന്നു ചാറ്റൽ മഴായിട്ട് ഇങ്ങക്ക്ണ്ടോ?
ആഹ് ഇവിടെ രണ്ട്മൂന്ന് ദിവസം മഴ തന്ന്യാ
ആഹ് ഇന്നലിം മിഞ്ഞാന്നും നല്ല മഴേന്നു ട്ടോ. തന്നേ വന്നീലേ ഇന്ന്ട്ട്
ആ പൊലച്ചേ ഒന്നര രണ്ട് മണി അങ്ങനെ എങ്ങാനായി വരാന്
ഇന്നലെ വൈകും ആ വൈകുന്നേരം വരെ പോക്ക് വരവ് തന്നേര്ന്നു കരൻ്റിന് പണി പോവാ വരാ പോവാ വരാ അ പിന്നെ അനെ ഫുള്ളായിട്ട് പോയിട്ടിരുന്നു പിന്നെ രാത്രി കുഴപ്പമുണ്ടായില്ല കേട്ടോ പിന്നെ അതുവരെ പോയിട്ടില്ല ഏഹ് രണ്ടീസായിട്ട് ഇതിന്റെ മുന്നേ ഒരോ രണ്ടീസം വെയിലർച്ചിട്ട് എന്തോ ഒരു ചൂടേര്ന്നു ആ ചൂടായിരുന്നു ചൂട്ന്ന ഉ നല്ല ചൂടാര് വേനൽ കാലാവസ്ഥേന്റെ മാതിരില്ലേ അതിന് ഇതിലേറെ ചൂട് തോന്നുപോ രണ്ട ദിവസമായിട്ട് മഴ ആരുന്നുട്ടാ ഇന്നിപ്പോൊ ആഹ ചായ കുടിച്ചു. ഇയാൾ കുടിച്ച
ഇല്ല കുടിച്ചിട്ടല്ല കുടിക്കുന്നേ ഉള്ളൂ മക്കള് സ്കൂള പോവ നോക്ക
െർക്ക എന്ത ഉണ്ടാക്കുന്ന സ്പെഷ്യൽന്ത കടി
ഇന്ന് ദോശയും ബീഫ് കറിയും. അവിടെയാ?
ഞാന് ദോശയും ചട്നിയുംണ്ടാക്കി തേങ്ങാ ചട്നി.
ആഹ ഇവിടെ ഇപ്പൊ കരണ്ട് പിന്നേും പോയി
എന്നന്നാ ബുദ്ധിമുട്ട അല്ലേ മക്കളൊക്കെ സ്കൂൾ പോകൻ എന്തൊക്കെയ ഇവ മറ്റേ ഇൻവെർട്ടർ ഉണ്ടോവീട്ടിൽ
ആ ഉണ്ട് ഉണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോന്നുള്ളത് അതുകൊണ്ട് രാവിലെ തന്നെ എന്ത ചെയ്് എല്ലാം റെഡി ആാക്കി എടു വച്ചു ച്ചരിെല്ലാം അരച്ച് അലക്കാനുള്ളതെല്ലാം അലക്കി എല്ലാം സെറ്റ ആാക്കി വെച്ചന് പ്രശ്ന ഇല്ല ഉം
ആദ്യ അരിച്ചിട്ടുള്ള മ പുളി ദോശ ചുട്ടു അല്ല അറിയ ആ ആ ദോഷല്ല ഞാനിപ്പോ മാവ് കൽക്കിട്ട് അത് ഇട്ട്ന്നു അര് കലക്കാൻ നിന്നിട്ടില്ല ഉ ആശിർവാദ് കലക്കി ചുട്ടും കട്ട ഉം മുവിന്ന് കൂട്ടാറുള്ള ദോഷം സാധാ ദോഷം
ആഹ അത് തന്നെല്ലേ
ഇന്ന് ഇന്ന് കൂട്ടുമ്പോ പിന്നെ അരച്ചു വെക്കും ഞാൻ രാത്രി അരച്ചു വെക്കും പുളിപ്പിച്ചിട്ട് രാവിലെ ചൂടാണ് അന്നാല ഒന്ന് പതഞ്ഞ് പൊങ്ങി ഇടലിമാവ്
ആഹ് ആഹ
രാത്രരി അരിച്ചോക്കല്ല അങ്ങനെ ചുടുമ്പോ
ആഹ അതുപോലെ തന്നെ ഞാൻ ചെയ്ലേ രാത്രി രാത്രിയ തഴക്കയാണെങ്കില് രാവിലെ അരച്ചു വക്കും ക്കെ
അപ്പൊ അങ്ങനെ അരച്ചു അത്ോക്ക പിന്നെ സാധാ നമ്മളെ ചട്നി നമ്മള തേങ്ങ. ചീരമുളകും കറിയും ചീരുള്ള ഉ ആ് ചീരുള്ളയക്കെ ണ്ട് അതാ കുട്ടികൾൊക്കെ ഇഷ്ട അധികം എരുവൊന്നുമ ഇല്ലാെ ഈ ക എരുവാണേനും കുട്ടികൊെ പറ്റിലാ
ആഹ കുട്ടിയോൾ പോവാനായ മദ്രസിൽ പോയാ
മോളും മോ എന്റെ കുട്ടികളൊക്കെ വണ്ടായി എന്റെ മോളെ കുട്ടികളുണ്ട് അവ ര ഇവിടെഓര് വന്നിഓൂടെ കുറ ദിവസമായിട്ട് ഇ ഇവിടെ ഉണ്ട് പോയി കുട്ടികള ഉണ്ടാവളും പോയില്ലൂ രാവിലെ മദർസ പോയി ഇനി വൈകുന്നേരം സ്കൂളിൽ ഇട്ടേ വരുള്ളൂ മദർസ എങ്ങനെയാണ് പോകും സ്കൂൾക്ക് അവർക്ക് അവിടെ സ്കൂളിൽ കഞ്ഞ
ആഹ് വദർച്ച വിട്ടി്ിലവിളായിരിക്കുംല്ലേ
ഉ അപ്പൊ വണ്ടിക്ക് പോണത് അവിടെ വരുമ്പോ അവിടന്ന ആകുമ്പോ പിന്നെ ഒരുപനം വീട്ട് പോവുംും ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നാവകുമ്പോക്ക്ടുത്താണ്ോ അപ്പൊ പിന്നെ വീട്ടിൽ പോകും പിന്നെ നാലാം ക്ലാസ്സിലാണോഓള മോള് നാലാം ക്ലാസ് ആ നാലാം ക്ലാസ്സിലാണോള മോള അപ്പ നാലാം ക്ലാസ്ായിരിക്കക്ക് വീട്ട പോുള്ള സമയമല്ലാലും അമ്പതരർ തെ സ്കൂള് ക്ലാസ് തുടങ്ങ പോല അൊ കഞ്ഞ അവിടെ പറഞ്ഞാ അടുന്ന് കുടിച്ചിട്ട അവിടത്ത തന്നെ ക്ലാസ് ക കേറുക സ്കൂളൊക്കെ സൂപ്പറാണല്ലോ ആ പഴയമാതിരില്ലല്ല അല്ല സൂപ്പറാണല്ലോ ഇപ്പൊ
ആ അതന്നെ ആ് ഇവര്ക്കു അതുപോലെ തന്നെ കഞ്ഞി ഉണ്ടാവും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാലും കഞ്ഞി കുടിച്ചിട്ട് ക്ലാസ് തുടങ്ങുള്ളൂ
ആ കഞ്ഞി നല്ലതാണ കുട്ടിയക്കെ ക്ഷീണത്തിനെന്തിനൊക്കെ അല്ലേ വീട്ടന്നാകുമ്പോ കുട്ടികക്ക് പലേ പരാതി കാരണം കുട്ടികളൊക്കെ കാണി എല്ല ആ എല്ലാരും കൂടെ ന കുട്ടികൾ കഴിച്ചും ചെയ്തോളൂ രസത്ത കൂടെ അങ്ങനെ പോകും
ആ ഇവിടുന്ന് ഭക്ഷണം കാഴിട്ടെങ്കിലും കുഴപ്പില്ല കാരണം അവിടെിക്കല്ലോ ടീച്ചറെ പേടിച്ചിട്ടാണേലോ കം കുടിച്ചോ
ഉം അയ്ന് സ്കൂളില ചിക്കന് ഒക്കെ ഉണ്ടല്ലോ ബിരിണിയ ഒക്കെ ഉണ്ട് ബിരിയാണിയും തേങ്ങാച്ചോറൊക്കെ ഉണ്ട് പറുയുന്നേക്ക നെയ്ചോറ് തേങ്ങാ ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാവന്ന് പറിണേക്കാ
ഓരോരോ തരം കറികളും ഉപ്പേരികളും
ആ ഒക്കെ ഉണ്ടേലോ ഞമ്മളൊക്കെ പഠിച്ചിന്ത ഒരു പയർ പയറ് ആ ആ ഒരു പയറും ക ഇതും ചോറും ചെറുപ്പായറൊങ്ങ അതന്നെ അതന്നെ ഇ അവരെ തിന്ന് നിന്ന് മടുത്തിരുന്നു ആ ഉണ്ടാവും അ പയർ കാണുമ്പോളേ തിന്നാൻ തോണൂലാ നമുക്ക് അന്ന് ഇപ്പൊ ഇപ്പോ കുട്ടിആക്ക് ഉം ഉം ഇപ്പോ കുട്ടി ആൾക്ക് അത് എന്നും ആവു മടക്കും അപ്പളപ്പോ നമ്മുക്ക് പറ്റും എപ്പഴേലൊക്കെകുമ്പോ കഴിക്കും ഞാനും കഴിക്കും അന്നത് കണ്ട് കണ്ട് മടുത്തിരുന്നു ഞാൻ എൻന്റെ വീട്ടു പോവലേയ്ന്ന് കഴിക്കാന്
ഉ ആ ആ അധികം ഹോട്ടൽ നല്ലത് കയക്കുവ
ഞങ്ങളെ സ്കൂളിന്റെ അടുത്ത് ഉ ഞങ്ങള് ഞങ്ങളെ സ്കൂളിന്റെ അടുത്ത് ഒരു താത്ത ഇതോ മാതിരി അന്നക്കെ പത്ത് രൂപ ഉള്ളോ താത്താന്റെഅടുത്ത് പോയി അവിടെ പോയി ഫുഡ് കയിക്കല്
ആ ആ അത അങ്ങനെ പോയി വേണ മറ്റേ പയറൊന്നും കണ്ടും മടുത്തിട്ട് കഴിക്കൂല അപ്പം പൈസ തരും വിടെ പോയിട്ട കാക്കാന ഉം
ആ
ആ ഫുഡ് ഇണ്ടങ്കി ഹോട്ടല് മാഷ്മാരും ഉം നല്ല രസയ്നു തത്താനും ചോറി വർത്തന ഞങ്ങള്പ്പോ ഇനാളെും പറഞ്ഞ എല്ലാരു കൂടെ അങ്ങനെ ഇരുന്ന് തിന്നുമ്പോ ഒരാൾ സാർ പപ്പളം ഒരു മീൻകറി ഒരു പേരി ഉണ്ടാവും നല്ല ടേസ്റ്റാ അങ്ങനെ പറഞ്ഞപ്പ താത്തപ്പടുത്ത് മരിച്ചു പോയി ഇപ്പൊ കൊറച്ച ഒ ഉം ഉം ഇങ്ങനെ പിന്നെന്തോ
പക്ഷേ അനത്തെ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇപ്പോള് കിട്ട
ഇല്ല ഇല്ല ഒന്നും എങ്ങനെ നമ്മള എത്ര ടേസ്റ്റില് ഉണ്ടാക്കിയാലും ഞമ്മക്ക് ആ രുചി ഇല്ലപ്പലാ
അതൊക്കെ വേറെൊരു രുചി അന്നത്തെ രുചികളൊക്കെ വേറ എല്ലാതും വേറൊരു വേഷല്ല ഇപ്പ അയിെ എല്ലാ ഭക്ഷണം എല്ലാർക്കും ഉണ്ട് ഇപ്പ നമ്മുക്കൊന്നും വണ്ട ഉ അതാണ് ഇപ്പൊ ബിരിയാണിന്ന ഒന്നും വണ്ടല്ലല്ലേ ഇപ്പൊ സ്പെഷ്യൽ എന്തായും വേണ്ട മടുപ്പാണ കാണണം ഉ ഉ
ആ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും
ആ അന്നൊക്കെന ഏത് എപ്പഴേലൊക്കെ ഒ പരിപാടി ഉണ്ടാവകും ആ എപ്പഴ പരിപാടിൊെണ്ടക്പളല്ല അന്ന് നമ്മ ബിരിയാണ ഒക്ക അരങ്ങിയ ബിരിയാി അല്ല ക്കെ വേണ്ടി ആർക്കും വേണ്ട ഇഷ്ടല്ല എന്നൊക്കെ പ്ലയിന ഒക്കെ ആകുമ്പോ ചിക്കൻ കറിയാലും ബീഫയയും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അതല്ല അപ്പ എപ്പോഴും ആൾക്കാർക്ക് സ്പെഷ്യല ആണ് അപ്പൊ പിന്നെ അയിതിനൊന്നും ഒരു പ്രേഷില്ല ഇവിടെ ഇവിടെൊക്കെ വെയില അറിക്കാൻ തുടങ്ങിട്ട് ആ വെയിൽ വരുന്നണ്ട്
ഏ ഇവിടെ ചെറു
മഴ മഴ മാറിയോണ മുമ്പ ഒരു വെയില് കാണാണ്ട് എന്റെ അടിൽ കൂടെ ഞൻ തുടങ്ങു അറിയില്ല ഉച്ചക്കൊക്കെ ധ്യായ മക്കളൊക്കെ പോയിട്ടോ
പി മക്കള് പോയിട്ട് നോക്കണോ
എത്ര ആളാ
രണ്ടാള്
ഓള മോനം
രണ്ട് പെകുട്ടികള്
വല്ലയാള നല്
മൂത്താള് നാണില് മറ്റേത് എൽ കെ ജി
ഉം അടുത്ത തന്നെയണോ സ്കൂള അത വണ്ടിക്ക് പോകണ്ട
വണ്ടി വരും മദർസം പിന്നെ അടുത്താ അതുകൊണ്ട് മദ്രസം വിട്ട വന്നിട്ട് ഭക്ഷണണം എല്ലാ കഴിച്ചിട്ട പോവുള്ളൂ
ഉ വീട്ടില ആ അപ്പ എപ്പളാ തുടങ്ങ ആറ മണിക്കാ
ആറരക്ക് ആറേ മുക്കാലാവോ ആറരക്ക് ഇവിടുന്ന് പോകവും ഉം പിന്നെ ഒമ്പതേകോ താമത്തെക്ക ആ ഒമ്പത് ഇരുപത് അങ്ങനെ ആകുമ്പോൾ ബസ് വണ്ടി വരും അേന വരും സ്കൂള്
വീട്ടില് പിന്നാരൊക്കെ അമ്മയപ്പൊക്കെണ്ട ഹസ്ബൻഡ ഒക്കെ എന്ത ചെയ്യണം
ഹസ്ബന്ഡ് നാട്ടിൽ തന്നെ ഇലക്ട്രീഷ്യനോ
ഉ അ ഇപ്പൊക്കെ ഇണ്ടാവട്ടില്ലതങ്ങ ഒറ്റക്കാണോ
ഞൾൊറ്റൊക്കെ വേറെ താമസിച്ചതാ മാറി താമസിച്ചതാ അവരപ്പ എങ്കിലും വരൂ ആ അടുത്തന്നെ അടുത്തന്ന ആ അടുത്തന്നെ പിന്നെ ഇല്ല ഇല്ല നിങ്ങെന്തൊക്കെ ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ
ഹോട്ടല ജോല അതല്ലരു ജോലിയണല്ലാ തീരാത്ത ജോലി നമ്മള ജോലില്ലേ അട്ട നഗർ പരിധി നടക്കുന്നുണ്ട് മൂള കുട്ടികളുണ്ട് ഇപ്പോ ഇവിട ണ്ട് ഇവിടെ നാട്ടില് ജോലിയാ നോക്ക പോയി ഇപ്പോ രാവിലെ ആറേ മുക്കാ തന്റെ പോവും പത്ത് മണിക്കുള്ള ചായക കൊണ്ടപ പോകും കഴിച്ചിട്ട് പോകും രാവിലെല്ല ഉച്ചക്ക് ചോറുംന്നാൻ വരും പിന്നെ വൈകുന്നേരം വരും
ആ ആ
ശീല അയവ അത് ആദ്യം സൗദിയിലായിരുന്നു വന്നിപ്പോ ഞാനൻ ഇവരൊക്കെ സ്കൂളിൽ പോഞ്ഞ ഒറ്റക്ക തന്നെയിരുന്നു പിന്നെ നാട്ടിലുണ്ട് എന്നട്ട നാലും മക്കളാരാണ് എണ്ടാണോ രണ്ട പൊണ്ണും
എല്ലായിർത്തും കല്യാണം കഴിഞ്ഞതാ
ആ മുത്ത കണ്ടും പെൺകുട്ടികള പ്രത്ക കുട്ടികളൊക്കെ ക മോ കട്ടാണ്ട് മലപ്പത്താറ ആ ഇന്ന
ആ എന്നാൽ കല്യാണൊക്കെ നോക്കാനായില്ലല്ലേ
ഉം ജലിരുക്ക
ആഹ് ഇപ്പൊ പെൺകുട്ടികളൊക്കെ
കിട്ടാന വരാന്ന്റിയ പത്തന്നും ആയി കിട്ടൂല്ല തരഞ്ഞു തെഞ്ഞു പിന്നെ പങ്കിട്ടുകാരോട ആ കരുന്നുണ്ടാ ല്യാണയാ
ആഹ് രണ്ടാളതും ശരിയായിട്ടുണ്ട് പിന്നെ ഒരു അനിജത്തിണ്ട് അവളതും ശരിയായിട്ടുണ്ട് ഇനിയിപ്പോ ഒരാളെ നിശ്ചയം കഴിഞ്ഞ്
ഉം
ഉ കൊറ ആയോ എനിക്ക് നോക്കുന്ന ഒരുപാടായി രണ്ട വർഷത്തോളായി നോക്കുന്ന എന്താ അറിയാ ഒനിക്ക് ഇരുത്തെട്ട്
ഉം അതന്നെയാണപ്പൊ ഉള്ളതെ ഇപ്പ ഇവിടെയൊക്കെ എന്താ അതേപോലെ മുപ്പത് വയസ്സായിട്ടും ശരിയാവാത്ത കൊറേ ഞങ്ങളെ ഏരില്
പിന്നെ ഡിമാൻഡന്നെ എല്ലാ പെൺകുട്ട്യെക്കും അങ്ങനത്തെ എന്താ റയാ പഠി വിദ്യാഭ്യാസം വേണം അത് പോലെ
ഉം ഇപ്പൊ പെൺകുട്ടെയ്ക്ക് വയസ് ഏർണില്ലട്ടാ ആൺകുട്ടിയക്കാണ് വയസ് സേർന്നത്
അതന്നെ ഇളയൊക്കെ വേഗം ശരിയായി കാരണ ഓ ആഹ് അവനിക്ക് ഇരുവത്തഞ്ച് വയസായിട്ടേള്ളൂ
ഏഹ്
ആഹ് മറ്റാളത് വയസിന്റ തന്നെ ഇരുവത്തെട്ട് വയസ്സ്ന്നെല്ലം പറയുമ്പൊ ഇപ്പൺത്തെ പെൺകുട്ട്യെക്കെന്നും അത് വേണ്ട ണ്ടല്ലോ നമ്മളെ സെയിം ഏജ് ആയിരിക്കണം
ന്റെ ചെറിയോണ് ഇതേ പോലെ ഇരുവത്രണ്ട് വയസ്സായി വല്യോന് ഇരുവത്താറു ആയി
ആഹ് പിന്നെ ആൺകുട്ടികളെല്ലാ ഉണ്ടെങ്കി ഇപ്പം
രണ്ടാക്കു കൂടെ ഒപ്പം ട്ടും ഉം ന്നായിക്കോട്ടെ എന്നാ ശരി
ആഹ് എന്നാ ശരി എന്നാ